ഹലോ ഹെലോ കേക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് ഹലോ കേക്കുന്നില്ലേ ഞാൻ സംസാരിക്കന്ന് കേൾക്കണില്ലേ
ആഹ ഇപ്പൊ കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ എന്തൊക്കെയ വിശേഷം
ഇവിടെ വിശേഷ നല്ല വിശേഷം സുഖമായിട്ട് പോണ് കൊഴപ്പൊന്നുമല്ല മഴയൊക്കെല്ലേ
ആഹ് മഴ നല്ല മഴ ആഹ് മഴ
ആഹ് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ രാവിലെ തൊട്ട് മഴയ
ആ അതെ
ഉം വേറെന്തൊക്കെ
ചായ ഒക്കെ കുടിച്ചോ
ആഹ് ചായ കൂടിയൊക്കെ കഴിഞ്ഞു
ആഹ ആഹ
എന്താ ഇയാള് എന്താ ചെയ്യണ്
ഞാൻ ഇപ്പൊ ഡിഗ്രി ആണ്
അതെ ഇന്ന് എന്താ ക്ലാസ് പോയില്ലേ
ഇന്ന് ഇന്ന് ലീവാണ് മറ്റേ വയനാട് മറ്റൂരു ഉരുൾ പൊട്ടൽ ഒക്കെ ഉണ്ടായില്ലേ ഉം ആഹ
ഡിഗ്രി പ്പോ ഏതാ ഫസ്റ്റ് സെക്കൻഡാ
ഞാൻപ്പൊ തേർഡ് ഇയറാ
തേർഡ് ഇയർ ആയി ലെ
ആ നിങ്ങളെന്ത് ചെയ്യുന്ന
ഞാൻ വീട്ടമ്മ തന്നെയാണ്
ആഹ ആഹ മക്കളൊക്കെയോ
മക്കള് മൂത്ത മോള് ഒമ്പതാം ക്ലാസ് പഠിക്കണ് രണ്ടാമത്തെ മോന് ഏഴാം ക്ലാസ്ൽ പഠിക്കണ്ട്
ആഹ ആഹ
ഓ പണികളൊക്കെ കഴിഞ്ഞിരിക്കാ മഴയല്ലേ പുറത്തിറങ്ങാനൊന്നും ഒന്നുമല്ല അപ്പൊ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടി കൊണ്ടിരിക്കുക
ഉം ഒരിക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലെ നിയോ
ആഹ അവർക്ക് ക്ലാസ്ണ്ട് ഇവിടെന്നും ലീവില്ല
ആണ്ല്ലേ
ആ ഓല്ക്ക് ക്ലാസ് ഉണ്ട്
ആ
പിന്നെ എന്തൊക്കെ വീട്ടിൽ ആരൊക്കെയെ ഉണ്ട്
വീട്ടില് എല്ലാരും ഉണ്ട് അമ്മ അച്ഛൻ പിന്നെ മാച്ചച്ചൻ പിന്നെ ഒരു അനിയത്തി ണ്ട്
ഉം ഇനിയിപ്പൊ ഡിഗ്രി വർഷം കഴിഞ്ഞഞ് ഒരു വർഷം കൂടെയല്ലേ ഉള്ള എന്തപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി
ഇത് കഴിഞ്ഞിട്ട് എന്താ എടുക്കണ്ടേന്ന് ഒരു ഐഡിയയില്ല
ആ ഉം
പൊറത്തെ എവിടെയെങ്കിലും നോക്കണം വിചാരിക്കുന്ന
ആഹ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണള്ളൂ ഇപ്പത് കുട്ടികളൊക്കെ അങ്ങനെ
ആ അതെ ഇപ്പൊ ഒക്കെ ജോലിക്ക്യിട്ടിള്ളൂ പറഞ്ഞു
ആ് ഞാനൊക്കെ പ്ലസ് വണ് നിന്ന് കല്യാണം കഴിഞ്ഞ് വന്നതാ
ആഹ ഇപ്പ എത്ര കഴിഞ്ഞിട്ട്
കല്യാണം കഴി ഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി
ആഹ
അന്നൊക്കെ കല്യാണം വരുമ്പോ ഞങ്ങള് പെട്ടെന്ന് ചെയ്ത കൊടുക്കണം അങ്ങനെയാണല്ലോ വന്നാ ഇപ്പൊ കല്യാണം കഴിച്ച് കൊടുക്കണം
ഇപ്പൊ ചോദിക്കൂലേ ന നമ്മളടുത്ത് ഇങ്ങനെ
ന്നെ പിന്നെ പൊതുവെ ഞങ്ങള്മുസ് മുസ്ലിംസുകള് നേരത്തെ കല്യാണം കഴിച്ച കൊടുക്കുമല്ലോ അങ്ങനെ പത്താം ക്ലാസ് കഴഞ്ഞപ്പോ തട്ട് ഇങ്ങന ദ യ്ര്യൊന്നും അന്നൊന്ന ഇല്ലല്ലോ
ആഹ അതെ പക്ഷെ കല് ഇങ്ങനെ മുസ്ലിംസിന്റെ കല്യാണം പറയുന്ന ഒരു വൈബ് ആയിരിക്കും
ആഹ്
നല്ല രസമായിരിക്കും അവരുടെ ആ ഒരു
ആഹ് ഉം
അപ്പൊ പിന്നെ പത്താം ക്ലാസ് ലാസ്റ്റ് തന്നെ കല്യാണങ്ങിൽ വന്ന് തുടങ്ങിയിരുന്നു അപ്പൊ പിന്നെ ഞാനി പത്താം ക്ലാസ്ം ഉടുപ്പൊടുള്ളോരൊക്കെ ഇങ്ങനെ പറയും ഇപ്പൊ തന്നെ കല്യാണം ഇപ്പൊ തന്നെ കല്യാണം അപ്പൊ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ പ്ലസ് വണ് ചേർന്ന് പ്ലസ് വണ് എത്തിയപ്പം പിന്നെ ഇങ്ങനെ വരാൻ തുടങ്ങി അന്നൊക്കെ ഇപ്പോയി ഇപ്പോളുള്ള പോലെ തന്നെ ഒരു പെൺകുട്ടിനെ കണ്ടാ കെട്ടിച്ച് കൊടുക്കോ ഇങ്ങനെ ചോദിച്ചു നടക്കുണ സമയല്ലേ പിന്നെ വീട്ടില് ഞാനാ പിന്നെ രണ്ട് അനിയന്മാരാ അവര് അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കായിരുന്നു അന്ന്
ആഹ്
ആ കെട്ടിക്കട്ടെ ചോദിച്ചു ആ ന്നും പറഞ്ഞു ഞമ്മക്ക് എന്ത്താ കല്യാണം എന്താന്നൊന്നും അറി ല്ലല്ലോ നമ്മക്ക് അന്നൊക്കെ ആഘോഷം അത്രല്ലേള്ളൂ അങ്ങനെ പ്ലസ് വണ് ലാസ്റ്റ് ഒക്കെ ഫിക്സ് ആയി ഏഹ് പ്ലസ് ടു ക്ലാസ് രണ്ടാഴ്ച കാണ്ട് ക്ലാസ്സിന് പോയി ആ മാസം ജൂണില് കല്യാണം കഴിഞ്ഞ്
ആഹ്
ഇപ്പൊ പതിനഞ്ച് വർഷം കഴിഞ്ഞ് മക്കളായി ഇപ്പം വീട്ടില് മക്കളെ നോക്കിയിരിക്ക ഇനിയിപ്പോ എന്തെങ്കിലും ക്കെ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെണ്ട്
എന്തെങ്കിലും കോഴ്സ് ഒക്കെ എടുത്തുകൂടെനോ അത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നക്കെ ഉണ്ടല്ലോ
അന്ന് നമുക്ക് ഇങ്ങനെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന് വീട്ടിലുള്ള ബുദ്ധിമുട്ട അവരൊക്കെ പഴയ ആൾക്കാരാ കല്യാണം കഴിഞ്ഞ് ട്ട് പിന്നെ പഠിക്ക അതൊന്നും ഓര് അസപ്റ്റ് ചെയ്യാത്ത ആളുകളായിരുന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കല്ലേ കുട്ടികള് പോകുമ്പോക്ക്ന് ഒമ്പതര പത്ത് പത്ത് മണി ആകുമ്പക്കും വീട്ടില് പണികളും കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് വെറുതെ ഇവിടെ ഇരിക്ക അപ്പൊ ഇങ്ങനെ നോക്ക്ണ്ട് എന്തെങ്കിലും ഒക്കെ പോയാലോ അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തേലെങ്കിലും തുടങ്ങണെങ്കിൽ ആദ്യും പ്ലസ് ടു എഴുതി എടുക്കണം ഇന്നട്ട് എന്തെങ്കിലും കോഴ് ഇങ്ങനെ വീട്ടുകാര് പറയ്ണ്ട് ഇന്നാ വെറുതെ ഇരിക്കണ്ട വെറുതെ ഇരിക്കണ്ടാ പറയ്ണ്ട് അപ്പ ഞാൻ പറയും. ഇഞ്ഞിയിപ്പോ ശ്രമിച്ചാ നടക്കും ഇൻക്ക് അത്യാവിശ്യം ഇപ്പോ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് ആയാലും സംസാരിച്ചാ മനസ്സിലാവും അങ്ങന് ത്തെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പോവാന്ന്ള്ളത്ണ്ട് പിന്നെ ഇപ്പ കുട്ടികൾ വലുതായി ഇനിയിപ്പോ അവര്ക്ക് നമ്മള് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന്ന് അവര് കഴിഞ്ഞു. ഉപ്പ ഇങ്ങനെ പറയ്ണണ്ട് എന്നാട്ടെ
ഇപ്പോ ശ്രമിച്ച ചെലപ്പോ ലെക്കിന് ചെലപ്പോ കിട്ടും
ആഹ് അപ്പൊ എന്തെങ്കിലുക്കെ പോയാലോന്ന് ഇങ്ങനെ പറയ്ണ്ട് പ്ലസ് ടുവിന്റെ ഒരു ആറുമാസം കൊണ്ട് പ്ലസ് ടു കോഴ്സ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരി കുമ്പോ അവര് നാട്ടിലാണ്ടെങ്കി പിന്നെ നമ്മക്ക് അവരുടെ കൂടെ അവിടെ വരെ പോകുമ്പോഴേക്ക് സമയം പോവും.
ഹസ്ബൻഡ് എവിടെയ പുറത്താ?
ആഹ് പൊറത്താണ്
ആഹ അപ്പൊ വീട്ടിലിപ്പം ആരൊക്കെള്ളേ?
വീട്ടില് ഹസ്ബൻഡിന്റെ ഉമ്മണ്ട് കുട്ടികള് രണ്ടു പേരുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും ഭാര്യയും കുട്ടികളും ഉണ്ടാവും അവര് ഇപ്പൊ ഇനിപ്പോ ഈ മാസം ലാസ്റ്റ് വീട് പണി ഒക്കെ കഴിഞ്ഞ് ഹൗസ് വാമിംഗ്ണ്ട് ഇനിയിപ്പോ അവരും പോയാലോ അല്ലേ പിന്നെ ത താത്തണ്ട് ഞങ്ങൾ രണ്ടുപേര് കല്യാണം ഒന്നിച്ച് കഴിഞ്ഞ് ഇനി വന്ന അന്നേ മുതലേ എപ്പോഴും ഞങ്ങളൊന്നിച്ച്ണ്ട് ഇപ്പ അവരും പോയാലോ, പോയാല് എനിക്കൊരു ഒറ്റപ്പെടല് ഫീൽ ചെയ്യാ അപ്പൊ ഇങ്ങനെ വി വിചാരിക്കുണ്ട് ഞാൻ എന്തിനെങ്കിലും പോയാലോന്ന് അപ്പൊ പിന്നെ അങ്ങനെ പോകുമ്പോ പിന്നെ വീട്ടിൽ ഇമ്മാൻ്റെ അടുത്ത് ആളുണ്ടാവൂല്ല
ആഹ്
അങ്ങനെയുണ്ട് ഉമ്മ കുറച്ച് പ്രായായതാണ് പക്ഷെപ്പ ഇങ്ങനെ ഭർത്താവന്നെ പറയ്ണ്ട് ഇയ് എന്തെങ്കിലും നോക്ക്ന്നാല് വീട്ടിലെ അനക്ക് ഇരുന്നിട്ട് മടപ്പ് വരാണെങ്കിൽ
ആഹ്
അന്ന് അന്നിപ്പ ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പോന്ന പിനും ജേഷ്ഠന്റെ ഭാര്യ ഇൻ്റെ കൂടെള്ള കാരണം ആള് പ്ലസ് ടു പ്ലസ് ടു കയ്ഞ്ഞതേന്ന്. അപ്പൊ ആള് പിന്നെ ഒന്നിനും പോയില്ല അപ്പൊ പിന്നെ പ്ലസ് വണ്ണ് കയ്ഞ്ഞ്. പ്ലസ് ടു അന്നൊക്കെ ഇപ്പഴൊക്കെല്ലേ ക്ലാസ്സില് തോല്പ്പിക്കാണ്ട് ജയി ച്ചു വിടുന്ന സിസ്റ്റം വന്നേ അന്ന് എന്നിലും മൂന്ന് വയസ്സിന് മൂ ത്തതാണ് ആള് പക്ഷെ അന്ന് ഇന്റെ കല്യാണ്ത്തിന്റെ അന്നാളും പ്ലസ് ടു ആയിരുന്നു. പ്ലസ് വൺ കൈഞ്ഞ് പ്ലസ് ടു. തൊടങ്ങ്ണ ആ സമയത്തേര്ന്നു അപ്പൊ പിന്നെ ഞാൻ പോവാണെങ്കിൽ. ഈ ആളും പോവും വീട്ടിലാളില്ലാന്ന് പറഞ്ഞോണ്ട് രണ്ട് പേരും ഒന്നിച്ച് കല്യാണം കൈച്ച്. അന്നാ അതിലങ്ങനെ. മാറി നിന്നതാ പക്ഷെ ആൾക്കിപ്പഴും അങ്ങനെ താല്പര്യൊന്നുല്ല. അപ്പൊ ഇന്ക്ക് ഞാൻ ഇങ്ങനെ പറയും ഇഞ്ഞ് എന്തിനെങ്കിലും പോവാണ്. ഇപ്പ മോളും പറിം മോൾ പ്പൊ ഒമ്പതാം ക്ലാസ് ആയി അവളിപ്പോ ഓവ് ഇപ്പത്തെ കുട്ടിയാൾക്കൊക്കെ എട്ടിലും. ഒമ്പഹ്ൽ എത്ത്പോന്നെ അവര്ക്ക് അറിയാ പിന്നെ കല്യാണല്ലേ വല് പഠിക്കാൻ മോള് എന്നോട്ണ്ട് പറിം എന്തിനെങ്കിലും പഠിച്ച് മ്മച്ചിക്ക് ജോലിക്ക് നോക്കി. ക്കൂടേന്ന് പറിം എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ ഉമ്മച് ച്ചി കല്യാണം കഴിച്ച് ന്നോട് ഇങ്ങനെ ചോദിക്കോ അവള്.
അതെല്ലേ അ പക്ഷെ അന്നും അപ്പമുതലേള്ളതല്ലേ? അതോണ്ട് പിന്നെ ആർക്കൊന്നും പറയാനും പറ്റൂലല്ലോ.
ഇപ്പ പിന്നെ കുട്ടിയള് പറയേ ഇപ്പ പിന്നെ ഇന്റെ വീട്ടിലെന്നെ ഇന്റെ പ്പാടെ അനിയന്മാരെ മക്കളും ജേഷ്ഠന്മാരെ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പ കല്യാണം ചോയിക്കുമ്പോ ഒക്കെപ്പങ്ങനെ. പ്ലസ് ടു കയ്ഞ്ഞോര് ഡിഗ്രി ഒരു കൊല്ലം കൂടിള്ളോരാ അപ്പന്നാ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് വിട്ടിട്ടിപ്പൊ എൻഗേജ്മെന്റ് നടത്തിയ ഒരു കൊല്ലം കൈഞ്ഞ്ട്ട് കല്യാണംന്ന് പറിമ്പോഴും സമ്മയ്ക്ക്ണില്ല ഇന്റെ ഡിഗ്രി പൂർത്തിയായി ഇന്ക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരു സ്കോപ്പ് ഉണ്ടാവട്ടെ അപ്പ മാത്രമേ സമ്മയ്ക്കുള്ളൂ അപ്പൊ കല്യാണം കൈഞ്ഞാലും പഠിപ്പിക്കുന്നാ പറയാ അതൊക്കെ ഈ പർച്ചിലേ ഇണ്ടാവുള്ളു പറിം അങ്ങനെ പറഞ്ഞവരൊന്നും ഇല്ലല്ലോന്ന്
ആഹ് ഹഹാ
അപ്പൊ ഇപ്പങ്ങനെ പറയണ എന്തെങ്കിലും പോവാ വീട്ടിൽ ഇങ്ങനെ ഇര്ന്ന് എത്രേച്ചിട്ടാ ഫോണിലോക്കി ഇരിക്കാ
അതെ
അങ്ങനെ ഒരു ഇതിനങ്ങനെ നിക്കാ പിന്നെ ന്റെ വീട്ടിലാണെ കഴിഞ്ഞു മൂത്താള് പാരാമെഡിക്കലിന് പഠിച്ചിട്ട് അവള് നല്ല പെ പ്ലസ് ടുനൊക്കെ നല്ല മാർക്കാണ് ഞങ്ങളിത് പറഞ്ഞ പോലെ അതെപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് നിക്കാഹ് കഴിഞ്ഞു പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട കല്യാണം ഇണ്ടായിരുന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്പൊ അവള അയ്ന് പോയി അയ്ന് പോയിട്ട് പിന്നെ വീട്ട്ലിരിക്കുംപിന്നെ കല്യാണം കൈഞ്ഞ്ട്ടും വീട്ട്ന്ന് പർഞ്ഞേച്ച്രുന്നു അ അഞ്ചാറ് മാസം പോയ പ്പോക്കിന് അവൾക്കിപ്പോ അവള് കൊറച്ച് ലോങ്ങാ . കൊർ യാത്ര ഇണ്ട് അവളെ വീട്ട് പോവാന് അപ്പൊ ഞ ഇവടെ ഇന്റെ വീട്ട്ന്റെ അടുത്തന്നേണ് അവക്ക് ഹോസ്പിറ്റലൊക്കെ അപ്പൊ പ്പൊ പിന്നെ മടിയായി മൂന്ന് മാസൊക്കെ അടുപ്പിച്ച് പോയപ്പോ വീട്ട് പോവാനൊന്നും പറ്റാണ്ട മടിയായി ഞാൻ പോണില്ലാന്നും പറഞ്ഞോണ്ട് നിർത്തി.
അഹ്
അപ്പൊ അവരൊക്ക ഇപ്പൊ ഇന്നെ അനിയന്റെ ഭാര്യമാരൊക്കെപ്പന്നെ ഇങ്ങട് മോട്ടിവേറ്റെയ്യും ഇങ്ങളെന്തിനെങ്കിലും പൊയ്ക്കോളി എന്തിനെങ്കിലും പൊയ്ക്കോളിന്ന് പറഞ്ഞോണ്ട്
ആഹ് എന്തെങ്കിലും ചെയ്യാന് ആ എന്തെങ്കിലും ഇഷ്ട്ടുണ്ടോ?
എന്തിനും ആഹ് അങ്ങനെ ഒരു മടിയൊന്നുല്ല എന്ത് ഏ എനിക്ക് കഴിയൂല എന്താ എനിക്ക് എന്തിന് ആഗ്രഹം ഉണ്ടെങ്കിലും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കണ്ട് അതിന് ശ്രമിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്ന അങ്ങനെ എന്തേലും നമുക്ക് നോക്കാന്ന് പറിം ഇപ്പൊ എന്തെങ്കിലു ഒക്കെ കോഴ്സിന് പോണം വിചാരിക്കും ആളെന്താ പറയാ അങ്ങനെ ജി അൻക്ക അങ്ങനെ ആഗ്രഹം ഉണ്ടുന്ന്ണ്ടെങ്കീ എന്തെങ്കിലും പഠിച്ചു ച്ചോ പക്ഷെ ഈ ഒരു ജോലിക്കാര്ത്തി ആയിട്ട് ജോലി കിട്ടി ജി വീട്ടിലിരിക്കുന്ന് പറഞ്ഞു പിന്നെ എന്തിനാ വെറുതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിുണ്ടന്നൊക്കെ നോക്കണന്ന് പറ ഞാൻ നോക്കിക്കൊണ്ടുന്ന് പറ അങ്ങൾ നോക്കാത്തോണ്ടല്ല എന്നാലും ഞമ്മള് വീട്ട വട്ടിങ്ങനെ ഇരിക്കുമ്പോാ നേരമ്പോക്കിനെ എന്തിനെങ്കിലും പോയ്ക്കോന്ന് പറിം
ആഹ്
ഇന്നും അങ്ങൻത്തെ ആളുകളുണ്ട്
അതെ
ആ അ
ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ കിട്ടാൻ പണിയാണ്
ആഹ് ഇത് സപ്പോർട്ട് ഒക്കെ തന്നെ പക്ഷെ അങ്ങനെ ജോലിക്ക് പോയിട്ട് ഞാൻ അന്നെ കല്യാണം കഴിച്ചുകൊണ്ടന്നത് എനി ഇൻക്ക് നോക്കാൻ പറ്റും ഞാൻ നോക്കിക്കോളാന്നുള്ളത് കൊണ്ടല്ലേ പിന്ന എന്റെ കാര്യത്തിന് ഈ ജോലിക്ക് പോകേണ്ട ആവശ്യം ഇല്ല്യന്ന് ഇങ്ങനെ പറയും
ആ പക്ഷെ നമ്മക്ക് ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ അപ്പൊ നമ്മക്ക് എന്തെങ്കിലും ഒന്ന്
ബോറടി ഉം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴെ ഈ സമയാവുമ്പൊക്കെ പിന്നെ പെരേത്തെ പണി ഒക്കെ കുട്ടികളും പോയി ചോറും കൂട്ടാനൊക്കെ അപ്പക്കിന ആകും പിന്നെ ഒരു അടിച്ചാരു തുട മക്കലും തിരുമ്പലും കുളിയു അതും കഴിഞ്ഞ ഒരു പത്ത് മണിാവുമ്പക്കിന് ഫ്രീ ആയി പിന്നെ അവര് നാല മണി വരുന്ന വരെ വെറുതെ ഇരിക്കുക
വേറെ എന്തൊക്കെയാ എന്നിട്ട് വിശേഷം സുഖം തന്നെയല്ലേ
ആഹ സുഖം തന്നെ ഇപ്പൊ കൂടെ പഠിച്ചാരിക്കരിക്ക കാണലുണ്ടോ
ആഹ കൂടെ പഠിച്ച അവരിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അവരും ചിലവരൊക്കെ അന്നൊക്കെ നിർ കുട്ടി വെച്ചിട്ട് പിന്നെ പോയാണ് പിന്നെ പിന്നന്റെ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടന്ന് കല്യാണം എന്ന് പറഞ്ഞപ്പോക്കെ സമക്കാണ്ട് പഠിപ്പ് പൂർത്തിയാക്കിയിട്ട് ജോലി കിട്ടീട്ട് കല്യാണം കഴിച്ചവരുണ്ട് എന്റെ ഞാൻ സംമ്മവച്ച പോലെ സംമ്മച്ച കുട്ടികളായിട്ട് വീട്ടിൽ ഇക്കണവരുണ്ട് അവരോട ഇ എപ്പോഴും കോൺടാക്ട് ഉണ്ട്
ആഹ്
എന്നാ ശരിയെന്നാ
ആഹ ഓക്കേ ഓക്കെ